ആഹ എന്തൊക്കെ വിശേഷം ഉം എന്താ സുഖായിട്ടങ്ങനെ പോണു ഉച്ചക്കത്തിനുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്ക്ണ്‌
ആണല്ലേ
ഉം കഴിഞ്ഞോ ഇന്ന് നേരത്തെ കഴിഞ്ഞോ ആ ഉം ഇന്റേത് കഴിഞ്ഞോണ്ട്ക്കുന്നു മോന് ഭയങ്കര കര ജലദോഷം പിടിച്ചിക്ക്ണ്‌ അപ്പൊ പിന്നെ ആകെ ഇതായിട്ടാക്കാരം
ആ കുട്ടികള് ഇതായില്ലെങ്കി നമുക്ക് പിന്നെ ഒന്നും ചെ
ഒന്നും ചെയ്യാ പറ്റൂല പിന്നെ ഇങ്ങനെ കുറുമ്പുടിച്ച് നമ്മൾ അവനെ ഇട് തങ്ങനെ നട
നടക്കണ്ട വരും അതെ പിന്നെ വേറെ എന്ത്‌ണ്ട് വിശേഷങ്ങള്
എന്താ അങ്ങനെപ്പോണ്ട് ഇല്ല നം നമ്മള് പിന്നേ ച്ചതാണ് പക്ഷെ ഇപ്പൊ കുട്ട്യേളും മക്കളൊക്കെ അയപ്പളേ വീ
കുട്ട്യേളൊക്കെ അതാണ് നമ്മൾടെ പ്രശ്നം അതാണ് നമ്മള്ടെ സ്ത്രീകളുടെ പ്രശ്നം അതെ അതെഅതെ എത്ര പഠിച്ചന്ന് പറഞ്ഞാലും ശരിയാണ് നമുക്ക് ആരെങ്കിലും ഒരു സഹായത്തിന്ണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോവാ അതിനൊന്നും കുഴപ്പൊല്ല പക്ഷെ അല്ലാത്ത പക്ഷ
ആ ആക്കാനാരുല്ലാത്ത വഷം ഇല്ല പോസിബിളല്ല പിന്നെ അതുഅല്ല നമ്മള് വീട്ട്ത്തതൊക്കെ നോക്കുമാണം നം നമ്മളെ ഒരു കാര്യത്തിന് നമുക്കൊരു അഞ്ചിന്റെ പൈസ കയ്യിലുണ്ടാവൂല്ല്യ പിന്നെ എന്തെങ്കിലും ആ അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങള് അഹ് റീചാർ ചെയ്യ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കണ്ടാൽ എട്ക്ക അല്ലെങ്കി ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്ക
ഒന്നും വേണ്ട നമ്മടെ ഹസ്ബന്റിന്റെയോ കുട്ടികളുടെയോ ബെർ ർടെ അല്ലെ
ആ ഷം വരുമ്പോ അവർക്ക് സത്യം നമ്മടെ കയ്യിൽ ഒരു രൂപണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചൊടുത്താൽ തന്നെ അവർക്കൊരു വേലം ഇണ്ടാവൂല ഞാന് ഇപ്പൊ എന്റെ ഹസ്ബന്റിന്റെ ബർ രുന്നു കഴിഞ്ഞ ഇതിൽ പിന്നെ മാസം അപ്പൊ ഞാന് അതെ പൊറത്താണ് ഞാന് സർപ്രൈസ് കൊടു ഇവിടുന്ന് ഞാന് ഇത് വാങ്ങിച്ചു പിന്നെ ഒരു അവിടെള്ളരു ഫ്രണ്ടിനെ കൊണ്ട് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ആൾക്കിതൊരു വെലല്ല ആൾ പ വേണ്ട അപ്പൊ ഇന്റെ വയസ്സന്നെയല്ലേ
ആൽ അല്ലല്ല അത് പൈസേ എന്താ പൈസന്നൊക്കെല്ല അത് നമ്മൾ അത്ര എഫർട്ട് എടുത്ത് നമ്മളത് ചെയ്യുന്നതിലാ ആ കാര്യം കാര്യം ശരി ചില അവരുടെ പൈസ ആയിരിക്കും എന്തെ അവരുടെ കുട്ടികളെ അവരുടെ കുട്ടികളേം അവരുടെ വീടും ഒക്കെ നമ്മൾ സംരക്ഷിക്കുന്നു
പക്ഷെ അതൊന്നും അല്ല പക്ഷെ എന്നാലും ആ പക്ഷെ എന്നാലും നമ്മള് ഹൗസ് വൈഫ് ഒരു പണി ഇല്ലതൊർ ആ ഒരു എന്ത് ബാക്കിയുള്ളത് നമ്മക്ക് എന്താ അവർക്ക് ജോലി എന്ന് ചോദിച്ചാൽ വല്ല ജോലി ല്ലില്ലന്നല്ലേ പറയുള്ളൂ
പുറത്തു പോയി നമ്മൾ ഹൗസ് വൈഫ് ന്ന് പറഞ്ഞാൽ തന്നെ ആ ഈ പറഞ്ഞ പോലെ ഹൗസ് വൈഫ് ആണോ ആ ഓക്കെ എന്നുള്ളരു ഇതാ അല്ല ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അവര് എനിക്ക് തന്നുന്നു പുറത്ത് ജോലി ചെയ്യുന്നവരെക്കാളും ഒരു നൂറിരട്ടിപ്പണി അല്ലെങ്കിൽ കാശില്ലാതെ അല്ലെങ്കിൽ പണം ഇല്ലാതെ
വേറെ ആരെങ്കിലും ആ വേറെ ആരെങ്കിലും ചെയ്യോ ഇതേപോലെ ഒരു ഇപ്പൊ നമ്മളെ വീട്ടിലെ ഒരു ജോലി നോക്കോ അ നമ്മൾ കുട്ടികളെ നോക്കാനും ഒരാളെ ഏൽപ്പികയാണെങ്കിൽ എന്തായാലും ഒരു മാസം അവർക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും ഒരു ഡേ കെയറിലൊക്കെ കാകാണെങ്കിൽ പിന്നെ അത് കോർ പിന്നെ അടിച്ചു അടിച്ചു വാരി തൊടക്കാനൊരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലോണം ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അടിച് വാരി തൊട അതിന് വേണമെങ്കിൽ നമ്മള് എക്സ്ട്രാ വരെ ക്യാഷ് കൊടുക്കണ
അതെ അതെ അങ്ങനെയാണ് അങ്ങനെയാണ് അതിനൊക്കെ അതിനിപൊ വീടുകളില് ആൾക്കാര് ഓരോ അങ്ങനെയുള്ള അപ്പൊ നമ്മള് നമ്മുടെ ഹലോ കേക്ക് ക്കുന്നില്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർഓ ഓരോരുത്തർ ജോലക്ക് വെക്ക്യ ഓ മിറ്റടിക്കാനും അല്ലെങ്കിൽ പാത്രം കഴുകാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ പണികൾക്കെ അതിന് വരെ കൂലി കൊടുത്ത ആൾക്കർ ജോലി ചെയ്യുന്നെ അപ്പൊ വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ മീൻസ് നമ്മുടെ കുട്ടികളെ നോക്കുന്ന അല്ലെങ്കിൽ് നമുക്ക് ചല നമ്മള് മിഡിൽ ക്ലാസിന് എന്തോ പ്രശ്നംന്ന്ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ജോലിക്ക് വെക്കാനുള്ള ഇത് നമ്മളുടെ കയ്ൽ ഉണ്ടാവില്ല നക്ക് ചെയ്യാവുന്ന ജോലിയള്ളൂ പക്ഷെ നമ്മൾ ചെയ്യാവുന്ന ജോലിയേക്കാളും ഇരട്ടി ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മള് സാധാരണ നമളോരാളെ നമ്മള് പുറത്തു പോയി ജോലിക്ക് പുറത്തു പോയി ചെയ്യയാണെങ്കിൽ നമ്മൾ എട്ട് മണിക്കൂറേ ജോലി ചെയ്യുന്നുള്ളൂ
ഇത് നമ്മൾ ട്വന്റി ഫോർ അവേഴ്‌സ് ആണ് മക്കൾക്ക് വെയ്യാണ്ടായിക്കഴിഞാപ്പ ഇന്നലെ അപ്പൊ മോന ഉറങ്ങിയിട്ടേ ഇല്ല അപ്പൊ ഞ നമ്മളത്ടുത്ത് കൊണ്ട് അവര അടുത്ത് നടക്ക ന അവരെ നോക്ക്ണു ശ്രദ്ധിക്ക്ണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യിണ് ഇതെല്ലാം നമ്മൾ ചെയ്യിണണതല്ലേ പിന്നെ അപ്പൊ ആഹ ഇതിപ്പോ പുറത്തുള്ള ഒരാളാണെങ്കി ഇപ്പ നമ്മള മക്കളെ ഇതേപലെ എന്തായാലും നോക്കൂല്ലല്ലോ ഞാന് പുറത്തായിരുന്ന ആ സമയത്ത് ഞങ്ങളെ തൊട്ട റൂമിലുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അവര് ഹസ്ബൻഡും വൈ വർക്കിങ്ങാണ് അപ്പൊ അ അമ്മ വന്ന് നിക്കായിരുന്നു അവിടെ മോനെ നോക്കാൻ വേണ്ടിട്ട് ശരി മോനാണ് ഒരുഒന്നര വയസ്സ് ആ പ്രായ ഇല്ല മോനെ അപ്പൊ പിന്നെ അമ്മക്ക് പെട്ടെന്ന് കാല് വേദനക്കെ ആയപ്പോ നാട്ടിൽ പോയപ്പോൊ ഒരു മേടിനെ വെച്ചു അത് നാട്ടിൽ നിന്ന് കൊണ്ടന്ന ഒരു വിസയൊക്കെ എടുത്ത് ആളെ നാട്ടിൽ നിന്ന് കൊ അവിടെന്ന് ഇതാക്കി പക്ഷെ എത്രയായിട്ടും അവർക്ക് അമ്മ നോക്ക്ണ അവിടക്ക് എത്ത്ണ്ല്ല
അതെത്തില്ല അതെങ്ങനെയാണ് അമ്മാര്ന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക അതെ നമ്മളൊരു ഡെലിവറി കഴിഞ്ഞഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെലിവറി എന്ന് പറെഞ്ഞാരു സംഭവം കഴിഞ് കഴിഞ്ഞാൽ നമ്മടെ അമ്മ നോക്കുന്ന പോലെ ആരു വന്നാലും- നമ്മൾ നോക്കോ നമുക്ക് അമ്മേനോട് പറയാവുന്ന- പറയാൻ പറ്റു പോലെ നമുക്ക് ആരുടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റോ
ഓ ഒന്നും പറ്റില്ല അപ്പൊ ഞമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട്-
ക്ക് പടി -
സത്യമായിട്ടും പറയാൻ പറ്റില്ല ആ ഇപ്പൊ എനിക്കൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട്ന്ന് പറഞ്ഞ കഴിഞ്ഞാല്- ഇത് കഴിഞിട്ട് മോന് ഏകദേശം ഒരു വയസ്സ് വരെ രാത്രി ഉറെങ്ങ ചെയ്യൂല എന്നിട്ട് പിന്നെ - രാവിലെ നേരം വെളുത്ത് നമ്മ എണിക്കണ സമയ ആവുമ്പോൾ ഓന് ഉറങ്ങും എന്നിട്ടപ്പ പിന്നെ നമക്ക് ജോലി മൊത്തം ഉണ്ടാവും തറവാട്ട് വീട്ടിലും കൂടിയാണ് ആ സമയത്ത് അപ്പൊ എന്താ ചെയ്യാന്നുള്ളദ്- ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല്യ ഞാനിങ്ങോട്ട് അകപ്പാട ഇങ്ങോട്ട് മെന്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് പിന്നെ ആക ഒരു ആശ്വാസം ആ ആകൊരു ആശ്വാസംന്ന് പറയുന്നത് നമ്മുടെ- സ്വന്തം വീട്ടി പോവുമ്പോ അവിടെ ചെന്ന പാടെ ഞാൻ മ്മനെടുത്ത് കുട്ടിനെകൊടുത്തിട്ട് മ്മ ഞാന് ഇത്ര ദിവസമായിട്ട് ഉറങ്ങിട്ടില്ല ഞാൻ ഉറങ്ങാട്ടോന്ന് പറഞ്ഞിട്ട് കുട്ടിനെ മ്മാനെടുത്ത് കൊടു
നമുക്ക് അവരുടെ അടുത്തേ അതൊക്കെ കഴിയുള്ളൂ നമ്മുടെ പെൺകുട്ടികളുടെ ഒരിതന്ന് പറഞ്ഞു കഴിഞ്ഞാല്- പിന്നെ ജോലി ഇല്ലാതെ പോകുമ്പോ ഭർത്താവിന്റെ വീട്ടില് നമുക്കൊരു വില വേരില്ല ഓ അവള് വീട്ടില്- ഇരിക്കുന്ന ആൾക്കാരാ അങ്ങനെ വേറൊരു സമൂഹം കൂടി ഉണ്ടാവും
ചോദ്യം ആദ്യള്ള ചോദ്യം എന്താപ്പ അതിനും മാത്രം പണി? ഒന്ന് വെച്ച് - ഫുട്ണ്ടാക്കണം കുട്ടികള നോക്കണം. ഫുടുണ്ടാക്കലും പണ്ടത്തെ കാലത്ത്ന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് അതിന് മാത്രമല്ല ഫുഡ് എന്തെങ്കിലും ഒരു ആ ചേമ്പ് കറി അ എന്തെങ്കിലും ഒരു കറി ഒരു ചോറ് വേവിച്ച് വെച്ചാൽ മതി ഇപ്പത്തെ കാലത്ത് അത് മതിയോ ഒരു ഒരു ആ
മാത്രല്ല പണ്ട് കാലത്ത് കുട്ടികളെ നോക്കാൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വി ഒരു കുടുംബത്തില് ഒരു ആറേഴു പേരെങ്കിലും ഉണ്ടാകും കാര്യം ശരി ഒരു ആ അവര് അവർക് കുട്ടികളെ നോക്കാൻ ഒരാള് അതല്ല കുഞ് ചെറിയ ഒരു വീട് ആയിരിക്കും ഇപ്പൊ വലിയ വലിയ വീടുകളായിരിക്കില്ല ഒരു സാധാരണ ഒരു വീടുകളായിരിക്കും കുട്ടികൾ കരണ്ടി പിടിക്കുന്നോ കുട്ടികൾ പുറത്തു പോയി കളിച്ച് വല്ലതും വീഴുന്നോ അല്ലെങ്കിൽ മോളിൽന്ന് വീഴുന്നോ എന്നൊന്നും ശ്രദ്ധിക്കേണ്ട കാര്
ശ്രദ്ധിക്കേണ്ട ആവശ്യല്ല പിന്നെ അന്നത്തെ പോലെ ഇന്നത്തെ പോല പീഡനങ്ങളോ കാര ളോ ഒന്നുല്ല ഇപ്പ നമ്മള മക്കള് അ നമ്മ മക്കളെ വിശ്വസിച്ച് നമ്മള് സ്വന്തം വീട്ടിൽ തന്നെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അച്ഛന്മാര് വരെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളതാ കേൾക്കുന്നുണ്ട് പിന്നെ എങ്ങനെ നമ്മൾ ആ വിശ്വസിച്ചിട്ട് അപ്പുറ പുറത്തേക്കും ഇപ്പുർത്തെക്കും പറഞ്ഞു വിടുന്നത്.
അതെ അതെ അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ വീടുകളിൽ ഇപ്പ ടൈൽസ് അപ്പൊ കുട്ടി അതിനകത്തൊന്നും ടൈൽസിൽ കുട്ടിയൊന്നും മൂത്രൊഴിച്ചു കഴിഞ്ഞാല് അതിനകത്ത് തന്നെ തെന്നി വീഴാ.
സത്യാണ് ഞാനൊന്ന് മോന് ഉറങ്ങാണ്ട് മോന് ഉറങ്ങാണ്ടെനി ട്ടിൽ ആരും ഇല്ല ഇവിടെ വീട്ടിൽ ഞാനും മോനും മോളും മാത്രേള്ളൂ അ അപ്പോ പിന്നെ തുടച്ചു കഴിഞ്ഞ മോനെ പിറകേ നടക്കും സാധാ നമ്മള് നെ നെലം തുടച്ചു കഴിഞ്ഞാല് അപ്പൊ അത് തന്നി വീഴും അപ്പൊ ഞാനെന്താ ചെയ്യല് മോനെ ഉറക്കി തിന് ശേഷം രണ്ടു മണിയാകും മോൻ ഉറങ്ങുമ്പോഴക്കിന് ആ മോൻ ഉറക്കിയതിന് ശേഷം മാ ത്രാണ് ഞാന് അടു
തുടയ്ക്കാൻ പറ്റുള്ളു അതെ അതെ അത് പക്ഷെ ഇപ്പൊ ഇപ്പോ അതിപ്പോ ഒറ്റൊരാളുള്ളത് വീട്ടില് അതും പോസിബിൾ ആവും. പക്ഷെ ഇവിടെ എല്ലാവ രൊള്ള വീട്ടിലാണെങ്കിൽ നമ്മളൊന്നു ഒരു ദിവസം തുടക്കാൻ പറ്റയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് തുടച്ചില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അതാണ് പ്രശ്നം അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ത്രീകളുടെയും കാര്യം. എന്നാ അവരവരുടെ മോനെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള വേറെ ആൾക്കാരെയോ അല്ലെങ്കിൽ പണിയെടുത്തില്ല എന്ന് പറഞ്ഞ് വേറെ ആരെയൊന്നും പറയുന്നില്ല.
ഒക്കെ മരു പെൺകുട്ടികൾ പ്രത്യേകിച്ച് മരുമക്കള് മരുമ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കെട്ടി കൊണ്ടു വരണ തന്നെ വീട്ടിലെജോ ജോലി ചെയ്യാനുള്ള ഒരു ഒരു ഉപകരണം ആയിട്ടൊക്കെയാണ് ആ അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ ഇപ്പം അത്ര ഇപ്പത്തെ പ്രശ് ഇപ്പത്തെ തലമുറക്ക് അത്രക്ക് പ്രശ്നം ഇല്ല പക്ഷെ ഈ ഓൾഡ് ജന ജനറേഷൻ ണ്ട്ല്ലോ കുറച്ച് ഏജ് ആയിട്ടിള്ള അമ്മമാര് അവരാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഇപ്പൊ എന്റെ അമ്മായിയമ്മ എന്റെയൊക്കെ ഫ്രണ്ട് ആ മോന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കാ എന്താ ചെയ്യ മരുമോള് വിറ്റ് മരുമോള കാര്യങ്ങളല്ലേ എത്രത്തോളം ജോലി ചെയ്യും ആ നമ്മളൊക്കെ എന്താ ഹോട്ട അഡ്മി സ്റ്റേഷനൊക്കെ കൊറേ കോഴ്സും കാര്യാ വരുന്ന പോലെയാണ് ചെലൊരുടെ സംസാരം കേട്ട കഴിഞ്ഞാല്
അതെ അതെ നമ്മൾന്താ നമ്മള് ഇപ്പ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളുടെ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കാൻ വിട്ട് നമ്മളെ അത്യാവശ്യം നമുക്ക് വേണ്ട വിദ്യാഭ്യാസം തന്ന് ഒരു നിലയിൽ നമ്മളെ ആക്കാൻ വേണ്ടി അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞയയ്ക്കുന്നത് അതിന്റെ കൂടെ അവരുടെ പകു അവരുടെ ആ അവരുടെ ജീവിതത്തിന്റെ പകുതി പകുതി അവര് അവര് ചെലവാക്കുന്ന അവരുടെ ജീവിതത്തിൽ ഇനി അവര് ചെലവാക്കുന്ന കാശ് നമുക്ക് നമ്മുടെ മകള് സുരക്ഷിതമായിരിക്കണംഎന്നും പറഞ്ഞിട്ടാണ് നമ ക്ക് തരുന്നത് കുറച്ചു കണ്ട് എന്തൊക്കെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അത് തരും ഇത് നമുക്ക് നമുക്ക് ജീവിക്കാനായിട്ട്ന്ന് പറഞ്ഞ തരും ഓക്കെ അതൊക്കെ തന്ന് നമ്മളെ വിട്ടിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്ന് എന്താ ചെയ്യാ
നമുക്ക് തന്നെ വന്നി എന്തുള്ളത് അവരുടെ ചീത്തയും വഴക്കും കേട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് പിന്നെ വച്ച കഴിഞ്ഞാല് നമ്മള പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്ക ടൈം ന്ന് പറഞ്ഞ് ഈ പതിനാറ് വയസ് പതിനേഴ് വയസ്സിലൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് അന്നൊന്നും പ്രതികരിക്കാനുള്ള കഴിവൂല്ല നീയിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ എന്താവും അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്റെയൊക്കെ സാഹചര്യത്തില് കേട്ടോ പിന്നെ ഇനി എന്തെങ്കിലും എന്താണ് പേടിയ ഭ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ പിന്നെ എ എന്താ ഇതൊക്കെതിന്റെ ഭാഗമാണ് എന്നൊക്കെ ഇങ്ങോട്ട് അങ്ങനെ മനസ്സിന് സ്വയം പറഞ്ഞിട്ട് പഠിപ്പിക്കായിരുന്നു
ഉ ഓക്കേട്ടാ എന്നാ ഞാനിപ്പ വിളിക്കാട്ടോ
ഓക്കെ ഓക്കെ